ഹലോ ഓ കേക്ക കേക്ക്
ആഹ് എന്തൊക്കണ്ട് വിശേഷം
വിശേശൊന്നുല്ല മഴയൊക്കെ ആയിരുന്നു ഇത് ന്ന് മഴയില്ല
ഇന്ന്ഴ ഇന്നലെ ണ്ടായിരുന്നോ മഴ.
ഓ ഇന്നെല്ലാം മഴ ഇൻണ്ടായിരുന്നു ഇന്നാണ് ഇപ്പൊ തെളിഞ്ഞിക്ണ് ഇന്ന് വെയില് തെളിഞ്ഞു
ആ ഞങ്ങക്ക് ഞങ്ങക്ക് എത്ര ദിവസം മഴ എന്ന വെളിയി ഞ്ഞത് ന്നാ ബെഡ്ഷീറ്റും അല്ലാ തുണിയി മൊടക്ക്‌ വർന്നത്.
ഓഹ് ഓഹ് ശരി
പണി കാണോഎ ഇന്ന് മഴയില്ലായിരുന്നല്ലോ ഉം
തുണിത് മുഅളിലേക്ക് ഇട്ട് ഇത്തിരി പണിണ്ടായിരുന്നു. ഇ ഞായറാഴ്ച കൂടിയെ ഒള്ളോ. അയി പഠിച്ചൊണ്ടിരിക്യാ ആഹ പഠിക്കാണ് ആ
ഓഹ് ഞാനും പഠിക്കാണ്
ആ ഏത് കോഴ്‌സ് പഠിക്കെണെ
ബി എസി നഴ്സിംഗ്
നെഴസ പിടിക്കണല്ലാ
ഓ നാസിങ് നാസിങ് ഞാനിപ്പോ ടി വി എമ്മ വർ ടി വി എമ് താനോ പഠിക്കുന്നോ എന്തോ പഠിക്കുവാ
ആഹ് അൻഹ ഫുഡ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് പടിക്കാ
ഓ ഓ തീരാറായോ
തിയ്യാറായിട്ടില്ല ഞാൻ തുടങ്ങിയിട്ടുള്ളു
ഓ ശരി ശരി
ആ
അതിപ്പോ ഫസ്റ്റ് ഇയറാ അത് എത്ര വർഷംമാണ് ഞാൻ
അത് നാല് വർഷത്തെ നാല് വർഷം നമ്മൾവിടെ പഠിച്ചിട്ട് അല്ലാതെ രണ്ട് വർഷത്തേക്ക് നമ്മ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം വേറെ സപ്പറേറ്റ് ആ വേറെ പഠിക്ക. ഓൺലൈൻ വഴി ചെയ്യണം ത്തതാണ് അത് എന്റെ കസിൻ അത് എൻ്റെ കസിൻ എടുക്കേണ്ടായിരുന്നു അപ്പൊ അന്നുംകൂടെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണ
ഉം എന്താ ഇത് അത് എന്താണ് അതിന് പ്രേരിപ്പിച്ചത് ആ ഒരു കോഴ്സ് എടുക്കാൻ എന്തെങ്കിലും കാര്യോണ്ടോ
ജിനെ ഫുഡിന്റെ കാര്യയോണ്ട് പിന്നെ അങ്ങനെയെ ഫുഡിന്റെ ഒരു ഇതായൊണ്ടാണ് ഞാൻ പിന്നെ അതിന്റെ ഇറങ്ങിതിരിക്ക വിചാരിച്ച് നെഴ്സാ മെഡിക്കൽ ഫീൽഡ് എറങ്ങാൻ എനിക്ക് താല്പര്യ ഉണ്ടായിരുന്നില്ല
നോക്കേ ഓക്കേ
ആ ഹ പത് കാരണം നഴ്സ് ഏ
ബീടെക്ക് അങ്ങനൊന്ന് നോക്കീലല്ലോ
ഇല്ല ബീട്ടെക്ക്ന ഇഷ്ട ഇല്ല ഇല്ല ബി ടെക് ഞ്ചിഅഒന്നും ഇൻക് ഇഷ്ടല്ല എടാ
ഏത് കോഴ്സാ പഠിച്ചത്
ഏത് കോഴ്സാ
ഓ പ്ലസ് വൺ പ്ലസ് ടു
ആ
ഹലോ കേക്കാമോ സയൻസാണോ അത് ആഹ് കൊമേഴ്സ് ആണോ എടുത്തെന്ന്
ആ എടക്ക് വരുന്നതാണ്
ഓ ഓക്കെ ഓക്കെ
ഹലോ ആ ഇപ്പ കേക്ണ്ട് ശ
എടക്ക് എനിക്കും വിട്ടു വിടാണ്ന്ന് ഇപ്പൊ കേക്ക ആ ഇപ്പൊ കേക്ക ഇപ്പൊ കേക്ക
ആ റേഞ്ചിന്റെ പ്രശ്നം ണ്ടാവു അതായി രിക്കും.
ആണാണ് ആരിക്കാം.
ആ
രാവിലെ ഭക്ഷണക്കെ കഴിച്ചോ
എന്താ എന്താ എന്താ ഇഷ്ടണ ജോലി ഇഷ്ടണ
പത്ത് വര് എനിക്ക് അയിനോട് താല്പര്യയിരുന്നു ഇങ്ങനെ നമ്മള് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അ രിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പോ നമ്മള് കുഞ്ഞിലെണെ അത്‌ ആയിട്ടൊക്കെ കളിക്കൂല്ലേ ഈ കുട്ടികളുടെ കൂടെ വാസ് ഡോക്ടർ കളി അന്നോട്ട് ഒരാഗ്രഹം ഒണ്ടാര്ന്ന്ങ്ങനെ നാസ് ആവണന്ന് ഓ ഇഷ്ടാണ് മെഡിക്കൽ ഫീൽഡ്
ആഹ്
പിന്നെ എനിക്ക് പ്ലസ് ആയപ്പോഴ എങ്ങനെ ആസി ഇങ്ങനെ പോണന്നില്ലായിരുന്നു പ്ലസ് ടു ഒക്കെ ക് ഞാൻ പറയുന്ന കേക്കാവോ
ക്ക്‌ണ്ട് കേക്കണ്ട്
ആഹ് പ്ലസ് ടു ഒക്കെയപ്പോഴേക്കക്ക് എനിക്ക് പിന്നെ നാസിങ്ങിനോട് താല്പര്യം ഇല്ലായി പിന്നെ എല്ലാരും പറഞ്ഞു അത് കഴിഞ്ഞ് ജോലി കിട്ടും പിന്നെ വേറെന്ത്‌ എടുക്കണോന്നും എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഒരു താല്പര്യായിട്ടൊന്നും വന്നിട്ടില്ലാര്ന്നു പിന്നെ ഞാന് ആ തന്നെ എടുത്തു
ആ എന്റെ ക
ഓ പഠിച്ച് കഴിഞ്ഞോ
നല്ല ജോലിയൊക്കെയായി അങ്ങനെയൊക്കെ പോണ്
ഓക്കെ ഓക്കെ ഇതിനും ആ സ് സ്കോപ്പ് ണ്ടല്ലോ ഫുഡ്ഢി ഇൻസ്പെക്ട ട്ടർന്ന് അപ്പൊ തന്നെ ജോബ് കിട്ടോ പഠിച്ചറങ്ങിയാ
താണ്റിഞ്ഞ് ഇടുക്കാൻ തീര്മാനിച്ചത്
ഫുഡ് ഇൻസ്പെക്ടർ എന്ന നീ ഹോട്ടലൊക്കെ പോയി ഫുഡ് നോക്കുന്ന അങ്ങനല്ലേ പെട്ടെന്ന് അത് അതൊക്കെ തന്നെയാണ് ജോലി നമ്മൾ ഈ സിനിമയിൽ കാണൂലെ
ആഈ ഫു ഈ ഫുഡ്പരമായിട്ട് എന്താ ചെയ്യ നമ്മള ഇങ്ങനെ ചെല ചെല മിസ്റ്റേക്കള് നമ്മൾ ലൈഫ് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ ഈ മൊ ട്ട എനവ എഗ്ഗില്ലേ എഗ് ഫ്രിഡ്ജിന്റെ ടോറിന്റെ ക്കണ ഡോറില് വെക്കണതില്ലേ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകള്
ഓക്കെ ഓക്കേ എന്നാലും കൂടുതൽ നിങ്ങള് എന്താണ് നിങ്ങളടെ സബ്ജക്ട്ണ്
ആ കൂതലും എന്ന് അങ്ങനെ ഒരുപാട് ങ്ങനെ രീറ്റയിലയിട്ട് എനിക്കും വലിയായിട്ട് അറിയില്ല ഞാൻ ഇത്ര തുടങ്ങിട്ടുള്ളൂ
ഓ ഇപ്പൊ എത്രനാളായി
അയിന് എന്തിനെന്റെ ഫസ്റ്റ് ഇയറാ
ഓക്കെ നിങ്ങക്ക് സെം വൈസാണോ അതോ ഫസ്റ്റ് ഇയർ ആണോ
ഇയറ ഇയറ ഫസ്റ്റ് ഇയറ
ഓ ഓക്കേ ഓക്കേ
ആഹ്
നിനിക്ക് പ്രാക്ടിക്കൽ ഉണ്ടോ അതോ തീയറി മാത്രേ ഉള്ളൂ
എല്ല കലുണ്ട് ഉണ്ടന്ന് പറഞ്ഞേട്ടാ എനിക്കും കേക്കാ പറ്റുന്നുണ്ടാ. ഹലോ കട്ടിയണ്ടാ കൊറച്ച കഴിയുമ്പ കേട്ടോളൂട്ടാ. ഹലോ വീട്ടില് ആാരൊക്കെ ഇണ്ട്